ആ കേൾക്ക കേൾക്ക
ആഹ ആഹ പറയൂ
ആ ആഹ ആ
പറയൂ എന്തൊക്ക വിശേഷം ഹലോ ക്ലിയർല്ലല്ലോ
ക്ലിയർല്ല
ഹലോ ഉ ആഹ ആഹ ആഹ അപ്പൊ കേക്കണ്ട്േ ഉം ഉ പറയ്
ഇവിടെ റേഞ്ച്‌ കുറവാണ് അത പൊറത്തക്ക് അറങ്ങണം ല്ലേ ആ ആഹ ഇന്ന് വീട്ടിലൊക്കെ പോയി മനെ കാണാൻ വേണ്ടീട്ട് വീട്ടക്ക് പോയി കണ്ട് ഇപ്പ അങ്ങനെ വരിഅ ഉമ്മാനെ പോയി ഇല്ല പെരുന്നാൾി പോയില്ല പെരുന്നാളിന് ഇവ പിന്നെ എനിക്ക് പോവാൻ പറ്റില്ല അന്ന് ഇവിടെ നിക്ക് നാത്തൂമാരൊക്കെ വരൂ പിന്നണ്ട് പറഞ്ഞാണ്ട് നിക്ക് പിന്നെ പെരുന്നാളിിന അങ്ങനെ പറ്റില പിന്നെ ബീഫക്കെ കിട്ടണ ദിവസാണല്ലേ നമ്മക്ക് എന്തെലു കൊണ്ടര വീട്ടിൽ ആരില്ല ഞാല് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഞാൻ പോയില്ല പെരുന്നാളിന് പോയില്ല ഉം ഉ ഞ്ഞിട്ട് പോവാനും തന്നെ പിന്നെ സ്കൂളോറന്നീലെ അതു ഇംന പോതിന സ്കൂ അപ്പൊ ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ അങ്ങനെയും പോവാൻ പറ്റീല്ല അപ്പ് അപ്പൊ പിന്നെന്ന് ഹനിയത്തി വിളിച്ചു രണ്ട് അനിയത്തി അറ്ന്നു ഞാൻ വരുനുണ്ട് വര്വോന്നൊക്കെ ചോയ്ച്ചിയാൻട്ടു വിളിക്ക് അപ്പ പിന്ന അങ്ങനെ പോയതാ പെട്ടെന്ന് ഉം
കുട്ടികൾക്ക് സ്കൂളൊന്നുംല്ലേ
ഇല്ല ഓളത്ത് പിന്നെ അയിന് ആറ്റില്ല ചേരാനായിട്ടില്ല സ്കൂൾക്ക് ചേർക്കാന് ആയിട്ടില്ല രണ്ട് വയസാവ ണുള്ളു കുട്ടിക്ക് അപ്പൊ പിന്നെ ഓളങ്ങ് വിളിച്ചപ്പ അങ്ങനെ പോയി ഉം പിന്നെ
എന്നിട്ട് ഏ കുട്ടിയോള് വന്നപ്പോഴേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാവൂല്ലേ
ഓലി വന്നപ്പോ തന്നെ ആ എത്താന്ന് വിചാരിച്ചാ പോ പക്ഷെ ബസ് സിങ്ങനെ ഭയങ്കര തെരക്കും കാര് കച്ച് ബ്ലോക്ക് ഒക്കെ അയ ച്ച് ഇവിടെ പത്താ ങ്ങ്ട് നേരെ വൈകി കൊറെ
ആഹ് അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഇപ്പ എന്താ തെരക്ക് ലേ ഭയങ്കര
ഞാനാണെങ്കിലോ പോയ സമയം ഫ ര പോയ രണ്ട് സമയം തെരക്ക്ള്ള സമയം രാവിലെ സ്ക്കുള്ക്ക് കൂട് സ്കൂൾ പോണ സമയത്താണ് ഞാൻ പോയത് അതേപോലെ തന്നെ ആ സ്കൂള് വിടുന്ന നേര ത്താണ് ഞാനെത്തിയതും അങ്ങനെ രണ്ട് സമയ തെരക്ക് ആ പിന്നെ ന്ന്ക്കെ സ ട്ടിസിന്റെ ബസ് എറങ്ങിന്നണല്ലോ പ്രിയദർശ ശിനി അറങ്ങിയ ദിവസാണ് ആ ആ നല്ല രസം അ കൊറേ പെണ്ണ്ങ്ങ ആ ണ്ട് പിന്നെ ഞങ്ങളെ ഈ ഭാ കൂടോണ്ട് എന്നിട്ട് പോണത് എന്താണ് എന്റെ മുന്നില് ഞാനിങ്ങെ ഞാൻ മറ്റേ ബസ്സിലാണ് കേറിയത് സാധാ പ്രൈവ റ്റ് ബസിലാണ് അയില് ബസ്സ് കേറുന്നേ പക്ഷെ അത് അങ്ങനെ നിർത്തണൊന്നു ല്ല എല്ലോട്ത്തും നിർ ത്ത്ണില്ല്യ. ഇന്നലെ ഇമ്മ്ളാ ആ മറ്റേന്ന് ഹാ ആഹ് നിർത്ത്ണൊള്ളൂ. എല്ലോ ട്ത്ത്ന്നൊക്കെ നിർത്ത്ണൊന്നുല്ല്യ സ സാ ധാര്ണ കെ എസ് ആർ ടി സി പിന്നിം വല്ല്യ വല്ല്യ സ് റ്റോപ്പിലൊക്കെ നിർത്തല് ഇത് അങ്ങനൊന്നും നിർത്ത്ണില്ല്യ. കാണ് ണില്ല്യ.
പിന്നെ എവിടെ നിർ
പോണ് ണ്ട് ഹിം. കാവ് ലം കൊറേ അങ്ങട്ട് എത്തിയാരെ കൊറേ അവിടെ എത്ത്യപ്പണ്ട് പിന്നെങ്ങനെ നിർത്തികാണ്ട് ഇങ്ങനെ ആ ഒരു പെണ്ണ് ഇങ്ങനെ കേറി അപ്പ ഞാനിങ്ങനെ ഞങ്ങളാ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് പോയപ്പോ ഞാൻ നോക്കിട്ടോ അയ്ല് ബസ്സില് നറ ച്ച് പെണ്ണ്ങ്ങളാണ് കൊറേ പെണ്ണ്ങ്ങള്ണ്ട് ആ ആ ആ തൊടങ്ങിയ അതന്നെ തൊടങ്ങിയ ദിവസായിട്ടായിരിക്കും ആ നല്ല തെരക്കുണ്ട് ആൾ കാരെങ്ങനെ ആ പിന്നെ എന്താ ചായ കുടിച്ചോ
ഉം ചായ കുടിച്ചു
ഏഹെ
ചായ ഇല്ലല്ല ഇന്നൊന്നുണ്ടാക്കിട്ടില്ല ബേക്കറികളൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇനി കേക്ക് ഇണ്ടായിരുന്നു കേടൊന്നും
ആ ആ അത് പിന്നെ കൊറേ ദിവസം വെക്കാനും പറ്റൂലല്ലേ ഈ കേക്കൊന്നുവേ ഉം ഉം
മഴക്കാലം കൂടി ആവുമ്പോ അത് പൂപ്പില് വരൂല്ലേ ആ അപ്പൊ വെറൊന്നും ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഞാൻ ണ്ടാക്കലൊക്കെ ഉണ്ട് മക്കള് വരുമ്പത്തേന് എന്തെിലും
ഏ ഇന്നലെ എനിക്ക് ഇന്നലെ എനിക്ക് ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞേ ഒരു- എന്നോട് പറഞ്ഞു എന്താ കഴിച്ചേപ്പോ പറ- എന്നോടർന്നു ബ്രെഡ് ഡ് ഐസ്ബ്രെഡ് ആവി ക്ക്‌ വേവി ച്ച് കാണ്ടാല്ലോ ആവിക്ക് വേവിക്ക ബ്രെ ബെ ബ്രെഡ് ട്ടുല്ലോ ആ ഒന്ന് ആവികേറ്റ് എന്നിട്ട് അയിക്കെന്തേലും കാ കറിയൊക്കെ ഒയിച്ച് കയിച്ചാ ഭയങ്കര ടേസ്റ്റാണ് പറയുന്നത്
അല്ല ബ്രെഡ്ക്ക് വെറുതെ ആ വെറുതെ കറി ഒയിച്ച് കഴിച്ചാതന്നെ ബ്രെഡ് ഒരു രസാണല്ലോ
ആ രസാണ് പിന്നെ ഞമ്മള് ഞാനൊക്കെ ഉപ്പ് കയിക്കാണെങ്കിൽ അല്ലെങ്കിൽ ജാം മൊ അല്ലെങ്കിപ്പിഞ്ഞിപ്പൊരു ബീഫ്‌ ഫ്ലഷ് റ്റിയതൊക്കെ ഇണ്ടെങ്കിൽ അത് അല്ലെങ്കി ചിക്കന്റെത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ കഴിക്കുന്നല്ലാണ്ട് ആവി വെച്ചിട്ടുള്ളതൊന്നുവില്ല അപ്പൊ ഇന്നോട് പറയും ആവി വച്ചേക്കണ്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കും ഞാനും പറഞ്ഞെ ആ ഇപ്പൊ ഞമ്മള് ചിക്കറോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റ്റ് ബ്രെഡൊന്നും
ആ ആ ആവി കയറ്റ് റ്റുവല്ലോ
അപ്പൊ തന്നെ മം അവര്
ആ ഒട്ടുവല്ലേ ചെയ്യാല്ലേ
ഇല്ലല്ലാ അവ് പറഞ്ഞതെന്നോട് നല്ല രസൊണ്ടാവുന്ന് ക്കെ പറഞ്ഞൂവാ അങ്ങനെ ചെയ്തോക്കെണ്ടീന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക് ക്കണം എന്നാല് ഇതുവരെ അങ്ങനെയൊന്നും കഴിച്ച് നോക്കിട്ടില്ലാറഞ്ഞു ഞാന് മ് എവിടെ കുട്ടികൾ ഓലെവിടെ
കുട്ട് കുട്ടികൾ ഇതാ അതിലുണ്ട് ഒരാള് വ വലിയാള് വന്നി ട്ടില്ല ഓന്റെ വണ്ടി വരാനെ അൻ ശെങ്ങണാവ്
ആഹ് ആഹ് ആഹ് ആഹ്
അഞ്ചരേം കഴിഞ്ഞല്ലോ ഇന്ന് അന്നാ എന്താ വരാത്തെന്നാവോ പിന്നെ പിന്നെ ഒരു ഏ താത്ത പറയാണ് പുട്ട് എങ്ങനാ ഇണ്ടാക്കല് ഈയ് പുട്ടെങ്ങനാ ഇണ്ടാക്ക് ക്കല്
പുട്ട് എന്ത്
സാധാരണ നമ്മള് പുട്ട് എങ്ങനെയാണ് ഇണ്ടാക്കല് പുട്ട് പുട്ട്
ആ പുട്ടിണ്ടാക്കല് എങ്ങനെയാണെന്നോ ആഹ്
ആഹ് ആഹ്
ഇജ് എങ്ങനെ ഉണ്ടാക്കലേന്ന്
ചോയ് ആ ചോയ്
ആ വറ്റ വറ്റരച്ചിട്ടാണോ